ഹലോ അലോ?
ഹലോ കേൾക്ക്ണ്ടാ?
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ആഹ് പർഞ്ഞോ ആ സുഖാണ് സുഖാണ്. സുഖം സുഖം.
ചായ കുടികല് കഴിഞ്ഞോ ഉം. സുഖം ചായ കുട്ച്ചാ?
ആഹ് ചായൊക്കെ കുടിച്ചു.
ഉം ചായക്കടി.
ഇന്ന് മറ്റേ ഗ്രീൻ പീസിന്റെതായിരുന്നു നമ്മള് ഗ്രീൻ പീസ്. ക്ക് പിന്നെ വേവിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് മോഡലാക്കിയണ്ടല്ലോ. ആഹ് അതെ അതെ ഇവ്ടെ ചിക്കൻ മസാലൊക്കെ ഇട്ടിട്ട് ഉം ഉം ഉം.
ആ ആ ആ അവ്ടെ വിള്ളേര് വച്ച്. ഇല്ല്യ ഇല്ല വെറുതെ റോസ്റ്റ് റോസ്റ്റാന്നും ചെയ്തിട്ട്. ല്ല നല്ല കറിയൊക്കെ പോലെ വെച്ചിട്ടുണ്ട്.
ആഹ് അങ്ങനെ വെക്കൂലേ അആ.
ഗ്രീൻ പീസ് കറിയ പോലാക്കി പിന്നെ കുറുമ ഉണ്ടാക്കും പോ അങ്ങനെയൊക്കെ.
അ ആഹ് ആഹ് ശരി
ആഹ്.
ഇനി വൈകുന്നേരായ എന്താ ചായക്ക് തടീന്ന് ചോദിച്ചാ വരല് അപ്പൊ എന്തെങ്കിലൊക്കെ ഒന്ന്. ഒപ്പിക്കന്നെ ഉം.
ആഹ്. ഇവിടെങ്ങൻ തന്നെ ന്തെലൊക്കെ കൊപ്പിക്ക ഉം. അപ്പ ചക്ക ഉണ്ടാക്കുന്ന കൂടെ അട ഇണ്ടാക്കി.
ഹ്മ് ആഹ് ശരി ആ അത് മക്കള് കയ്ക്കോ അട?
മക്കള് കൈക്കൂല പഴുത്തതെ തിന്നുള്ളു.
കെക്കാം. അടാക്കി കൈക്കാൻ ഇഷ്ട്ടല്ലല്ലേ. ഉം ഉം ഉം അതെ ആ ആ അതെ. അമ്മളെ പഴയ കാലത്തെ വിഭവങ്ങളൊന്നും ഓൽക്ക് പറ്റൂല.
അഒന്നും പറ്റൂല ഓര്ക്ക്.
ആഹ് ആഹ് അതെന്നെ.
ഉള്ളിത്തണ്ട്.
പ്പൊക്കെ ആ ബേക്കറി ഐറ്റംസങ്ങളോ അല്ലെങ്കിൽ. ന്നാ പൊരിച്ചാനൊക്കെ ഓൽക്കിഷ്ട്ടം.
ആഹ് അതൊക്കെ മതി വേറൊന്നും വേണ്ട.
അതുകൊണ്ടന്നെ ഇപ്പോ ഉം ആച്ച് ആ. പച്ചക്കറിയൊക്കെ കഴിക്കോറ അങ്ങനെ മക്കൊക്കെ അസുഖങ്ങൾ കൂടുതലും ആണല്ലോ.
ആഹ് അതന്നെ നമ്മുടെ കാലത്ത് നമ്മളൊക്കെ.
ആഹ് അതെ അതെ നമ്മള് ആഹ് അതെ നമക്ക്. ക്കാ സമയത്തൊന്നും കിട്ടാൻല്ല. ഞ്ഞിട്ട് ഇള്ളത് കഴിക്കേര്ന്നു ഉം ആഹ്. അതെന്നെ ആഹ് ഉം അതെ.
അവിടെ എങ്ങനെ ലഹരിന്റെ.
ആഹ് ആ ഇവിടെ ഒക്കെ ആഹ് ലഹരിന്റതും സ്കൂളല് കാര്യങ്ങളൊക്കെ എപ്പോഴും ങ്ങനെ അടി പിടി നായാട്ടും മക്കളൊക്കെ ങ്ങനെ പലേ കോലത്തിലുള്ള കുട്ടേളും കാര്യങ്ങളൊക്കെണ് പ്പോ സ്കൂളിലൊക്കെ ഉം ഏതായാലും സ്കൂളിലായാലും മാഷമ്മാർക്കായാലും ഒരു സമാധാനംല്ല ഉം ഈ ലഹരിഒക്കെ ഇങ്ങനെത ക്ക്ണീനോട്‌ എന്താ പറയ മാഷന്മാരേം ആൾക്കാരന്നൊരു ബഹുമാനം കാര്യങ്ങള അഊ
ആഹ് ആഹ് ആഹ് അതന്നെ പ്പത്തെ പിള്ളേരെ പറഞാലും കേക്കില്ല
ആഹ് അതെ അതെ അതെ
ഉം പിള്ളേര് പിള്ളേര് പറിയും പോലെ
തന്നെ തന്നെ നമ്മള് പണ്ടൊക്കെ മാഷന്മാരെ കാണുമ്പോ ഞമ്മളൊരു ബഹമാനം കൊടുക്കണ്ടായിനി പ്പോ ഓല്ക്കതില്ല
താ ആഹ്
നാട്ടാരെ പേടില്ല എനിക്കൊരു ഇതാണല്ലേ ഉം ആ വീട്ടു ചെന്നാല് അവടിം പ്പാരും മ്മാരും പറഞ്ഞ അനുസരിക്കുല്ല.
ആ അത് തന്നെ
സമാധാനല്ല അതന്നെ ആ അതെ അതെ അതെ സമാധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി സന്തോഷം സമാധാനൊക്കെ അതെ
ഒരു സമാധാനോല്ല ഒന്നോണ്ടും ഒരു സമാധാനല്ല ന്ത് ചെയ്യു
മക്കളഞ്ഞിപ്പോ എങ്ങട്ട് വിടാണെങ്കിലും ഒക്കെ ഉള്ളിലൊരു ഭയമാണ്. ല്ല ടീമും സംഘടനിം ങ്ങനെയൊക്കെയ ആ അതന്നെ അ പണ്ടന്നുംപ്പാ ഉം ആഹ് നായന്റെ ശല്ല്യ ഒണ്ട് കൊറച്ചൊക്കെ ഒണ്ട് പ്പൊ ങ്ങനെ മായ അയേനോട് എല്ലാ ഓൽക്കൊക്കെ പ്പൊ ഭക്ഷണത്തിന് ഭയങ്കര വെഷകുണ സമയമാണല്ലോ? അപ്പൊ പോയി ആഹ് കിട്ടണ ഓരിതാക്കു കൊ കോയിന്റെ വേക്കിലന്നെ പ്പോ കാര്യയിട്ടേ
ആഹ് ആഹ് ആ കോഴീന്റെ കിട്ടലല്ലോ വളർത്ത് കോഴിളെ കണ്ടിട്ടില്ലേ?
ആഹ് വീട്ടില് കോഴികളൊക്കെണ്ട്
ആഹ് പിന്നെ ഈ രാത്രിക്കെന്താ ഫുഡൊക്കെ
രാത്രി പിന്നെ ഉച്ചാത്തെ ചോറ്ണ്ട്. ഇന്ന് നെയ്ചോറ് യ്ഞ്ഞു ഇന്ന് വെള്ളിയാഴ്ചയ്ഞ്ഞു അപ്പൊ അങ്ങന കോയി കറി ഒക്കെ ണ്ടാക്കീന് എന്ത് ആഹ് ആ വെള്ളിയാഴ്ച്ച സ്പെഷ്യല് ണ്ടാവും എന്തെങ്കിലും ഒരു ചിക്കനോ? ബീഫോക്കെ ണ്ടാവും.
ഹ് ആഹ് ഞങ്ങക്ക് അങ്ങനൊന്നും ഞങ്ങള് ചെലപ്പോ ഞായറായ്ചൊക്കെ ഇങ്ങനെയൊക്കെ
ഉം ഉം മക്കൾക്ക് ഒക്കെ ഒയി വിള്ളിസല്ലേ ഉം
ആഹ്
ഉം ബീഫ് കയിക്കോ?
ആഹ് ആഹ് പെരുന്നാൾ ഭീഫൊക്കെ തീർന്നോ?
ആഹ് തെ അതൊക്കെ കയി തീർന്ന് ഉം ഉം ഓഹ് ഓഹ് പിന്നെ എല്ലാരും വിരുന്നാര് വെരലും പോക്കും വരവൊക്കെ ആയിട്ടേയ് എല്ലാരും പാടണ്ടാവുമ്പോ? രസാണല്ലോ കൂടി കയിക്കുമ്പോളൊക്കെ ഉം ണ്ട് അപ്പൊ പിന്നെ